ഹലോ കേൾക്ക-
ഹലോ ഹലോ ആഹ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്താ - വിശേഷങ്ങളൊക്കെ ഭക്ഷണം ഒക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ
ആഹ ഉച്ചക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു മഴയൊക്കെ പെയ്യുന്നുണ്ടോ
അല്ല അവിടെ മഴയൊന്നും ഇല്ല ഇന്നലെ രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിന്ന്
ആണോ ആ ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ ഇടക്കിടെക്ക് മഴ പെയ്യും പിന്നെ ഇങ്ങനെ പിന്നെ ഒന്നും ചെറുതായിട്ട് വെയിൽ വരും അപ്പം പിന്നേും പെയ്യാൻ തുടങ്ങി
നല്ല വെയിലറക്കണ്ട്
ആഹഹാ ആ എന്തെന്നായിരുന്നു കഴിക്കാനൊക്കെ
പിന്നെ ബീഫും പൂളായിരുന്നു കഴ- കപ്പല്ലേ കപ്പയും പൂളയും കപ്പയും ബീഫും ആയിരുന്നു
ആഹ ഉച്ചയ്ക്ക് അതായായിരിന്നു
ആ ഉച്ചക്ക് അതെന്നെ രാവിലെ പിന്നെ ഇന്നലെ വിശേഷ ദിവസയായിരിന്നു ഇത്തവണ ഇന്നലെ ബി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയ ഒക്കെ ബാക്കിയുണ്ടായിരുന്നു മക്കളൊക്കൊയത് കഴിച്ചു കപ്പയും ബിഫും ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഒക്കെ നല്ലോണം കിട്ടുയല്ലോ വിശേഷ- ദിവസങ്ങൾയായത് കൊണ്ട് അപ്പൊ ഞൻ കിട്ടിട്ടുണ്ടായിന്ന് അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ- എല്ലാരും ഒരു ലെശം ബീഫ് എടുത്തിട്ട് ബീഫ് കറിയാക്കിയിട്ട് അതിലോട്ട് കപ്പക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു
ആഹ് ഉച്ചക്ക് ഞങ്ങൾ ഇവിടെൊക്കെ വൈകി - വൈകിട്ട് ചെലപ്പം കപ്പ അല്ലെ ചെലപ്പോ രാവിലെ ഉച്ചക്ക് ആരും അങ്ങനെ- ഇപ്പൊ വലിയ താല്പര്യംയില്ല
അങ്ങനൊന്നൂല്ല ചോറ്ന്നെ വേണം എന്നൊന്നൂല്ല
ആഹ് അല്ലല്ല ഉച്ചക്ക് വേറെ എന്തെലാം കൊഴ പ്പല്ല
ആഹ് എന്തേലും കഴിക്കും
ആഹ ആ ആ ഇവിടെ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റാഞ്ഞത്കൊണ്ട് ഇന്ന് പിന്നെ ബിരിയാണി ഉണ്ടാക്കി എന്റെ മോന് വലിയ ഇഷ്ട്ടാ
ബിരിയാണി ല്ലേ
ആഹ് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു പറഞ്ഞ്
ചെറിയ കുഞ്ഞുണ്ടോ
ചെറിയ കുഞ്ഞുണ്ട് കാരണം അവന് ഇട്ട് ഉറങ്ങാൻ ചെലപ്പം താമസിക്കും ഉച്ചക്ക് ചിലപ്പം നേരത്തെ കിടക്കും അപ്പം പിന്നെ അതനുസരിച്ച് എല്ലാം മാറും പിന്ന അപ്പഴല്ലേ ജോലിയെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ
ആ അത് ശരിയാണ്
ഉം ഉ തുണിയൊക്കെ ഒണങ്ങാനും നനയ് ഞാനും കിടക്കും ഉം മഴയായിക്കൊണ്ട് അതൊന്നും നടക്കുന്നില്ല
നടക്കുന്നില്ലേ വാഷിംഗ്‌ മെഷീൻ ഇല്ലേ മെഷീൻ ഇല്ല അയ്ല് ഇട്ടാള
മെഷീൻ ഉണ്ട് ഉണ്ട് ഉ എന്നാലും കുഞ്ഞ് എപ്പഴും മാറുന്നതൊക്കെ ഉണ്ടല്ലോ അതങ്ങനെയൊന്നും ചെറിയ വെയില് കൊണ്ടില്ലെങ്കിൽ ഒര് മൂളൊക്കെ കാറ്റടിച്ച് അതങ്ങ് താഴെ വീഴും ഉം കാറ്റ് അടിച്ച് താഴെ വീഴും ഇങ്ങനെ കൊറച്ചൊക്കെ ക്ലിപ്പ് കുത്തിടും
ശര്യ വെയില്ണ്ടായ വെയില് എന്താ എന്നും മഴയാണോ അപ്പൊ അവടെ
ആഹ് പെയ്തോണ്ടിരിക്കുവാ നല്ല മഴയാ മ് അധികം ഡിസ്റ്റർബൻസ് കേൾക്കുന്നില്ലന്നെ ഉള്ളു ണ്ട് നല്ല മഴയാ ഇന്നലെയൊക്കെ ഇടിയും ടി ഉണ്ടായിരുന്നേ ഇന്ന് അങ്ങനെന്നാ മഴ പെയ്യുന്നേ ഉള്ളൂ അപ്പം നമുക്ക് കോളയ്യാനും പറ്റുന്നില്ല
നല്ല വെയിലാറിക്കണത് ഹ് ഇവടെ മഴ ന്നെ ഇല്ല
ഹാഹ്
പുറത്ക്ക് എറങ്ങാ വയ്യ വെയിലോണ്ട്
ആഹാ ഹാ
മഴക്കാർ ഇങ്ങനെ എടക്കെടക്ക്‌ ഇങ്ങനെ മൂടി ഇങ്ങനെ നിക്കുന്നുണ്ട്
ആ അതെ ഇടക്ക് ഇങ്ങനെ വരും പിന്നെ അങ്ങ് പോകും ആ പിന്നെ രാവിലെ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ മഴ പെയ്തു പെയ്താണ്
പെഴുത് പെഴുതാണ് വെള്ളൊള്ള സ്ഥലാണോ
ആ അതെ നമ്മുടെ ഇവിടോട്ട് വലിയ മ് വെള്ളം അങ്ങനെല്ല എന്നാലും മ് നമ്മുടെ ഇവിടെ കിണറ്റി അത്യാവശ്യം വെള്ളം കിട്ടും
കിട്ടൂലേ ഇവിടെ വെള്ള
അപ്പൊ കാറ്റ ആയ് കഴിഞ്ഞ പിന്നെ വല്യാ പാടാ
നല്ല വേനലല്ലേന് ഇപ്രാവശ്യം നല്ല ചൂടോട് കൂടിട്ടുള്ള വേനല്നിയല്ലോ
ആഹ് അതെ അതെ നല്ല ജോ
പാമ്പ് പാമ്പ് ങ്ങള് ഇറങ്ങണത് പാമ്പുങ്ങൾക്കൊന്നും മാളത്തിലൊന്നും ഇരിക്കാൻ കഴിയാത്ത ചൂട് ഒരുപാട് ആൾക്കാരെ പാമ്പൊക്കെ കടിച്ചല്ലോ
അതെ അതെ ഇവിടെ ഇവിടോട്ടൊക്കെ കൊറച്ചൊക്കെ കാടായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് ചിലത് കൃഷി ചെയ്യുന്നടമുണ്ട്
അതുകൊണ്ടാണ് അവിടെ മഴ കിട്ടുന്നത് അല്ലെ നല്ല കാടായിട്ട് കിടക്കുന്ന പ്രദേശായതുകൊണ്ട് ഇവിടൊക്കെ ഇവിടൊക്കെ തുറന്ന സ് സ്ഥല
ആഹ് ഈ ഇത് ഇല്ലായിരിക്കും അങ്ങനെ മരങ്ങളൊക്കെ കുറവാ
മരങ്ങളൊക്കെ കുറവാണ് എല്ലാരും വീടൊക്കെ എടുത്ത് മ മലക്ക്‌ ഒഴിവാക്കി വീടൊക്കെ എടുക്കുമ്പോള് മരൊന്നും ഉണ്ടാവൂലല്ലോ പ്പോ അത്യാവശ്യൊക്കെ കൊൾ ചില സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും മയ പെയ്യും മരൊള്ള സ്ഥലങ്ങ നല്ല തണുപ്പുള്ള സ്ഥലത്താണല്ലോ മഴ ടിക്കൊണ്ടവ
അതെ ഇവിടോട്ട് വലിയ മീഡിയമാണ് ഒത്തിരി തണുപ്പും അല്ല അന്നാ ഒത്തിരി ചൂടും അല്ലാന്ന് പറയത്തില്ലേ
ചൂടുണ്ടായില്ല ഇപ്രാവശ്യം
നമ്മുടെ തീരാ
ഇവിടില്യാല്ലേ
ആഹ്
തണുപ്പുള്ള ഏരിയ ആയിരി ക്കൂലേ
നമ്മുടെ ഈ സ്ഥലത്തോട്ടൊക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ വീടിന്റെ ചുറ്റും ഒക്കെ കുറച്ച് മരമൊക്കെ ഉണ്ട് ഈ ബഡ് മരൊക്കെ അത് കാരണം ഇവിടോട്ട് വരുമ്പോ എല്ലാരും പറയും ഇത്തിരി ഒരു തണുപ്പുണ്ട് വലിയ ചൂടത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരാശ്വാസ സം ഉണ്ടെന്ന് പറയ്
മരങ്ങളെ വീടിന്റെ സൈഡിലൊക്കെ ഉണ്ടായിട്ട് നല്ല തണുപ്പായിരി റബ്ബർ തോട്ടയിട്ടാണെങ്കിൽ
ആഹ് ഇത് ഫ്രണ്ടിൽ ഒരു മാവുണ്ട് അപ്പൊ അതിന്റെ ഒരു തണൽ ഉണ്ട് അങ്ങനൊക്കെ വല്യാ ചൂടില്ല
ചൂടില്ലല്ലേ ഉച്ചക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് ഇന്ന്
ആ ഇന്ന് ബിരിയാണി ആയിരുന്നു കഴിച്ച് കുഞ് കളിക്കുന്നു എ ഇപ്പല്ലാം കഴി വിദ്യട ഒന്ന്
ബീഫ് ബിരിയാണി ആയിരുന്നോ
അല്ലല്ല ചിക്കൻ ബീഫിനോട് അവനെ വലിയ താല്പര്യല്ല അച്ഛനോട് ചിത്രം വരപ്പിക്ക മം ഇ ബീഫിന്റെ ഒക്കെ ഇഷ്ട ആ ചിക്കന് അ അത് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇത്തിരി സ്പൈസി ആകുന്നത് ആ വലിയ കഴിക്കാൻ പാട അതുകാരണം നമ്മള ഉണ്ടാക്കുമ്പോ ഇച്ചരി സ്പൈസിനെ ഒക്കെ കുറച്ചിട്ട് ഉണ്ടാക്കും
കുറച്ചിട്ട് അങ്ങനെ കഴി കഴിക്കൂലേ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാ ഉണ്ടാക്കിക്കാറ് നിങ്ങള് അല്ല് ചിക്കൻ ബിരിയാണി
ആ ചിക്കൻ ഷോപ്പിൽന്ന് വാങ്ങിച്ചൊണ്ട് വന്ന് നമ്മള് നേരത്തെ ഒും പരട്ടിയെല്ലാം എടുത്ത് ഫ്രിഡ്ജി വെക്കും കുറച്ച് മാഗിനേറ്റ് ചെയ്തൊക്കെ വെക്കും പിന്നെ എന്നിട്ട് എടുത്ത് ചിക്കൻ കറി ആക്കിട്ട് പിന്നെ ചോറുംമായിട്ട് മിക്സ് ചെയ്യത്തൊള്ളൂ ഇന്നലെ ഇതുവരെ വാങ്ങിച്ചി ആ കറ ആാക്കിട്ട് ആ
എടുക്കൽആണോ
ആ അങ്ങനെല്ല എന്നാലും നമ്മള് ബിരിയാണി മസാല ഇടും പിന്നെ ആ സവോളയൊക്കെ വഴറ്റിട്ട് അങ്ങനെങ് കറി ആക്കിട്ട് പിന്നെ അതിലോട്ട് ചോറ് ഹാഫ് ആാക്കിട്ട് ദം ചെയ്ത്ങ്ങനെ എടുക്കവാ വേവിച്ചിട്ട് ഉം ആ ചെിലപ്പോ അല്ലാതെ നമ്മള് ചെിലപ്പോ നോക്കി അങ്ങനെ കൃത്യ അളവി ഉ വെള്ളം വെച്ച് വേവച്ച് വരുമ്പോത്തേക്ക് എന്തേിലും കുഴഞ്ഞു പോവത്തില്ല അത് കാരണം ഞാൻ പിന്നെ പകുതി വേവ് ആ ഊറ്റി അ അങ്ങനെ ഇട്ട്
ഏത് ചെറിയ അരി കൊണ്ട ഉണ്ടാക്ക ജീരകശാല അരി കൊണ്ടാണ് റൈസ് അരി കൊണ്ടാണോ ബിരിയാണി ഉണ്ടാക്കി എടുക്കൽ
വലുതല്ലേ? ഉം ജീരകസാലയല്ല ആഹ വലുതാ ചെറുതാ അത്ര താൽപര്യം ഇല്ല എ
ഉണ്ടാക്കെടുത്ത അടിപൊളിയായിരിക്കും
ആഹ വലുത് കൊണ്ട് അത് ചെറുതിന് വലിയ താൽപര്യം ഇല്ല അത് കാരണം ഉണ്ടാക്കുമ്പോ അതെടുക്ക അത് കൊണ്ട അത് അത്യാവശ്യം ആഹ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവൾക്കതുമതി ഒരു വെട്ടം ഉണ്ടാക്കി കൊടു വെച്ചാ മതി രണ്ട് മൂന്ന് ദിവസൊക്കെ എടുക്കും
ആ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിട്ടില്ലല്ലേ ഫ്രിഡ്ജ് വെച്ചാലും ചിലപ്പോ ചോറൊക്കെ കേട് ഫ്രീസറിൽ വെക്കണം അടില് വെച്ചിട്ടുണ്ടെങ്കില് ചിലപ്പോ അത് കേടരാനൊക്കെ സാധ്യതണ്ട്
ഒരു മടുപ്പ് തോന്നും രണ്ടു ദിവസക്കെ ഇരുന്നു കഴിയുമ്പോത്തേക്ക്
അതെ എന്താ എങ്ങനെയാലും കേടരും ഫ്രീസറ് വെക്കുമ്പോ മാത്ര കേട
ആ അല്ലല്ല ഞാൻ ചിലപ്പോ നമ്മളന്ന പക്ഷെ ഫ്രീസറ വെച്ചിട്ട് ഒര് ഇങ്ങനെവായിതെടുത്തിട്ടില്ല ഉം കറിയൊക്കെ ചെലപ്പോ അങ്ങനെ വെച്ചിട്ടുണ്ട് റൈസായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല പിന്നെ അതുവരെ ഇ അങ്ങനുള്ളതൊന്നും വെക്കത്തില്ല.
ഏത് സാധനം രണ്ടോസം ഒക്കെ ഫ്രിഡ്ൽ വെക്കാം ഫ്രിസറലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ വെച്ചിട്ടുണ്ടെങ്ക ആ ഒരു ജാതി അതെആ ഒരു ഒരു ചോയമാറ്റാര് അതിന്റെ രുചിക്കന്നെ ഒരു മാറ്റങ്ങള് വരുല്ലോ
അതെ അതെ അതെ അത് നേരാ ചൊവയൊക്കെ വരും പിന്നെ നമ്മള് അങ്ങനെ ഇത്തിരിത്തിരി പിള്ളേർക്കും കൂടെ ആകുമ്പോ പേടിയാ
ആ അങ്ങനെ ചെയ്യാം പിന്നെ കുറച്ച് കൊറച്ചാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്താണ് ഒരു കൂടുതലൊക്കെ ണ്ടാക്കിട്ട് പിന്നെ നമുക്ക് ഫ്രീസാ കാശുണ്ടോ മ്മുക്ക് മ്മുക്ക് കയിക്ക കുട്ടിആൾക്കൊക്കെ
ആഹ അതെ അതെ അതെ കുട്ടികളൊക്കെ ഉള്ളപ്പോഴേ കുഴപ്പില്ല അതാ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നന്നെ നല്ലത് ആഹ
ഇവിടെ ഇഷ്ട ഇവിടെക്കെ ഇഷ്ട മന്ത് ഇയാണ് മക്കക്ക്
ആഹ് ആ ഇതാ ആക്ക് വലിയ മന്തിയോട് വല്യ താൽപര്യല് ഇങ്ങനെ കേക്ണ്ടല്ലേ ആ ഒരു ആഹ് നമ കട ഒന്ന് രണ്ട് വട്ടക്കെ നമ്മള് വച്ചിട്ട്
ചെല ഉട്ടിയ മന്തിനോട് താല്പര്യംണ്ടാവില്ല ചില കുട്ടികൾക്ക് ബിരി ൻ്റെ മോൾക്ക് ബിരിയാണി പറ്റൂല്ല
ആഹ് അതാ എൻ്റെ പിന്നെ അങ്ങനെ മന്തി വല്യ മസാല ഇഷ്ടല്ല അയിന്റെ ഒരു ഫ്ലേവർ വേറെരു ഫ്ലേവർ അല്ലേ ഒരു സ്മോക്കി ഫ്ലേവർ ആത്ര താപര്യ ഇല്ല ഉം
മോൾക്കിന്റെ മോൾക്ക് മ മന്തി വേണം
ആഹ് ഹ
അവൾക്ക് ബിരിയാണി പറ്റില്ല ബിരിയാണി ഉണ്ടട്ടുണ്ടെങ്കില് വേറെ ചോറ് വെച്ച് കൊടുക്കണംക്ക് മന്തി വേറെ വെച്ച് കൊടുക്കലാണ്
ആ ഇങ്ങനെ വിശേഷക്ക വ വരുമ്പോഴേ വെക്കത്തുള്ളൂ അതോ എടക്കൊക്കെ വെക്കുവോ
ആഹ് ഇല്ലെങ്കിനും വെറു സാദാ ചോറ് കൊടുക്ക എന്നാല് സാധാ ചോറ് സാമ്പാറൊക്കെ ആയിട്ട്ണ്ടെങ്കി ഭയങ്കര ഇഷ്ടാ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലൂ ഓൾ ള് അവ അവളവിടുന്ന്ന്നും കഴിക്കൂല്ല ബിരിയാണി വണെങ്ക പിന്നെ വെറുംചോറുണ്ടെങ്കിൽ സദാ ചോറണെങ്കിൽ അതെ കഴിക്കുള്ളു
ആഹ് ആഹ് വേ താല്പര്യ ഇല്ല ഉം
അ
എന്താ അറിയില്ല അവൾക്ക് അത്ര താല്പര്യമില്ല അതിനിപ്പ നമ്മള് ബിരി മാ മന്തിന്റെ കോഴിയൊക്കെ കൊടുത്ത് ബിരിയാണിയാണ് മന്തി ആണെന്ന് പറഞ്ഞ് കൊടു തല ഓൾക്ക് അതിന്റെ അതിൻ്റെ ആ രുചി വേഗം മനസ്സിലാകും
ചന്ത് എല്ലാവർക്കും ച ല്ലാ പിള്ളേർക്കും ഓരോ ടേസ്റ്റ് ആണ് ഓ നമ്മള എത്ര പറഞ്ഞാലും അവര് ആ ടേസ്റ്റ് ലേ കഴിക്കാ മൂത്തയാക്കയാണ് ഇങ്ങനെയുള്ള ഉം നിഷ്ടള്ളത് അതാ കുഞ്ഞിന് കുഞ്ഞത് ഇപ്പ അങ്ങനെ വലിയ വലിയ എന്തെലും നമ്മൾ എടുക്കുന്ന ഫുഡിന്റെ ഇച്ചിരിക്കെ എടുത്ത് കഴിക്കും
ആ അത്രേ കഴിക്കൂളളു
ഉം അങ്ങനെ വലിയമടിപ്പില്ല
എന്തങ്ങെ കഴിച്ച കുട്ടികളൊക്കെ കഴിച്ച ഹസ്ബൻഡ് എവിടെ പോയി
ആ ജോലിക്ക് പോയത് കൊണ്ട് ഇല്ല ഞങ്ങള് പകല്‌ കഴിക്കും വൈകിട്ട് വരുമ്പോം കഴിക്കും മുമ്പേ ആഏ വർക്ക് ചെയ്യുവ വെളിലാ
വെളിയിലാണല്ലേ
ആ
വീട്ടില്‌വൈകുന്നേരം രാവിലെ പോയിട്ട് വൈകുന്നേരം വരൂലേ സാധനങ്ങളൊക്കെ രാത്രി കൊണ്ട് വന്ന് വെച്ച്തെരിയിക്കാറില്ലേ
ആഹ ഇത ഇത് നമ്മള് തന്നെ മേടിച്ചു ഇന്നലെ വെച്ചതാണ് ഞാനും മോനും കൂടെ പോയി ഇന്നല മേടിച്ചു ആ വൈകിട്ട് പിന്നെ ചിക്കന്റെ എല്ലാം റെഡിയാക്കി അങ്ങനെ എടുത്ത വെച്ചു അതൊണ്ട് പിന്നെ രാവിലെ പിന്നെ ഇടക്ക് ചെയ്ത് വെക്കാൻ പറ്റും
ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ ഇതുപോലെ അവര്ഉറങ്ങണ സമയത്തൊക്കെല്ലേ വെക്കാൻ കഴിയുള്ളൂ
ആ അതെതെ അത് കാരണം നമ്മളെ ഓരോ കയ ഇടക്കിടയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് വെക്കണം അല്ലെ പിന്നെ എല്ലാം കൂടെ നടക്കത്തില്ല ഒറ്റയടിക്ക് നിന്ന് വെച്ച് പോകാൻ പറ്റത്തില്ല ഇടയ്ക്കിടക്ക് നമ്മള് ചെയ്തൊണ്ടിരിക്കുമ്പോം തന്നെ ഇപ്പംജോലിയെന്നുചെയ്യുന്നില്ല
ജോലിയുണ്ടാ?
നടക്കത്തുംല്ല ഉം പിള്ളേരുടെ കാര്യൊക്കെ നോക്കി പോവാൻ പറ്റത്തില്ല.
ശെരി ചെറിയ മൂള മക്കളല്ലേല്ലേ
ആ അത് ഫ്രീയാകാന്നുള്ളടൈം കൊറവാ
ഹ ഹ ഹ
അങ്ങനെപോകും
ടാസ്ക് അതില്ല ആഹ് അങ്ങനെ അപ്പൊ എന്നായിക്കോട്ടെ എന്നാല്
ആ എന്നാ കട്ട് ചെയ്തേക്കാവേ
ഓക്കെ